ആ... കേൾക്കുന്നുണ്ട്. പറഞ്ഞോ, പറഞ്ഞോ അവിടെ ചക്കയൊക്കെയുണ്ടോ?
എന്റെയടുത്തുചക്കയില്ല. എന്റെവീട്ടില് ബഡ്ഡ്പ്ലാവായുള്ളത്. പക്ഷേയെന്റെ ചേടത്തി യുടെ വീട്ടിൽ രണ്ട് പ്ലാവുണ്ട്. അപ്പമവിടുന്നുചക്കയി ട്ടോണ്ടു തരാം പൊരിച്ചു കൊടുക്കാവോന്ന്‌ വെച്ചവി ഇവിടാണെങ്കിൽ, പണി ചെയ്യണ്ട തയ്, തയ്ച്ചുകൊടുക്കാനുള്ളപണിയെ അപ്പം ആ.. തിരക്കാപ്പം അവരുടെ സ്വന്തക്കാരുടെവീട്ടിൽ കല്യാണമുണ്ടപ്പൊ അവർക്കുതയ്ച്ചു തീർത്തുകൊടുക്കണം. അപ്പമിനികിടന്നാ, വെളളമിറങ്ങി ചള്ളയായിപ്പോ കൂലേ
ആ.. ആ.. ആ.. അതെ യതെ വെള്ളത്തിന്റെ പ്രശ്നം. വെള്ളമിറങ്ങും മഴയൊക്കെയാണെങ്കിൽ പിന്നെ വറക്കാൻ, ആ... പൊരിക്കാൻ പറ്റത്തില്ല പിന്നെയത് വേവിക്കാനൊക്കെയല്ലേ പറ്റുള്ളൂ
ഉം.. അ ആ.. അവക്കടെ മച്ചാനിക്കാണെങ്കില് പിന്നെ ഈയിടെ ലൈനിലായിരുന്നു. ലൈൻമാന്റെ പണിയായിരുന്നപ്പം ഒരു പ്രാവശ്യം. ലൈനിൽ കയറിയെന്നപ്പമെന്തോ ലൈൻകെട്ടാൻ വേണ്ടി ഇടണ്ടായിരുന്നു, അപ്പം ഈ.. കമ്പിയിൽ കയറി പിടിച്ചു. എപ്പകണ്ട് കറന്റ് ഫീസൂരിയതാ തൊട്ടോടാന്നുപറഞ്ഞു അപ്പൊയങ്ങനെ കേറിപിടിച്ചപ്പം ഷോക്കടിച്ച് കയ്യില് ഇരുന്നയിതായി
എന്നിട്ട്ഷോക്കടിച്ചിട്ട്, കൈ, കൈക്കെന്നാ പറ്റിയേ
മുറിച്ചിടാൻ പറഞ്ഞായിരുന്നു, ആശുപത്രിയിൽ കൊണ്ടപോയപ്പോഴേ ഭയങ്കര സീരിയസായിരുന്നു. അവിടെയനക്കമില്ലാതെ അവിടെ കിടന്നു. പിന്നെ ലോറികൊണ്ടയിട്ടതിന്റെ മെകളി ചെന്നിട്ടെടുത്ത് ആളെ കൊണ്ടുപോയി ആശുപത്രിയില്
ഓ.. ഹോ.. ഹോ
ആ.. എറണാകുളത്തൊക്കെ കൊണ്ടപോയി, ഐ. സി. യുവിൽ എവി... അവിടെ, പൈസ ഒരാഴ്ചയായപ്പോ തന്നെ മൂന്നുലക്ഷത്തി.. പിന്നെ ബഹളായി
എന്നിട്ടിപ്പോ ഓക്കെയായോ എന്നിട്ട്.
ഓക്കേന്നുവെച്ചാലതുകഴിഞ്ഞ്, കോട്ടയംമെ തൊട്ടിലിലാ, ലാസ്റ്റ്ഓപ്പറേഷത്തിനു വേണ്ടിയിങ്ങോട്ടുപോയി. വെല്ലൂര് പോയി. അങ്ങനെ അവിടെ പോയി ചികിത്സ ചെയ്ത് ഇപ്പം മുറിച്ചു തന്നില്ലേ കൈ പക്ഷെ കൈക് എന്ന അതിന്റെതായ ബുദ്ധിമുട്ടൊണ്ട് ഒത്തിരി കൈ മടങ്ങും സ്വാധീനക്കുറവ് ആയി ആഹ് ഇനിപ്പ കേസൊക്കെ കൊടുത്ത് ത്തിട്ടുണ്ട് അതിപ്പം ഇതിനി ശരിയായി വരുവാരിക്കും
നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല
നഷ്ടപരിഹാരം കിട്ടൻ കേസ് കൊടുത്തിട്ടല്ലേയുള്ളൂ
ആഹ് ഓ ശരി ശരി ശരി ഓ ഒത്തിരി പൈസയൊക്കെ ആയോ അന്നേരം ട്രീറ്റ്മെന്റോക്കെ ആയപ്പം
ആഹ് പിന്നെ ആങ്ങള കൊറെയൊക്കെ മുടക്കി അവർക് അങ്ങനെ ഇല്ലാത്തയാ ഈ അന്നെന്നു പോയി ജീവിക്കുന്നവരല്ലായിരുന്നോ
അതെ അതെ അതെ അതെ അതെ അയ്യോ കഷ്ടം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നെ ശരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറ സാധാരണക്കാരൊക്കെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട ഒരുഘടം ഒരു സമയം വരുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
ആണുങ്ങളും ആഹ് ആണുങ്ങൾ കൂടെ ആവുബോ ഓർക്കൊക്കെ പൈസ ഇപ്പോ പാ അവൾ തന്നെ തയ്യ്ചച്ചു ഉണ്ടാക്കി അവരുടെ കുടുംബം കഴിഞ്ഞു പോണത് മുന്നാമ്പിള്ളേരെ ഉള്ളു അവക്ക് എന്നാലും മക്കളെ വലുത് വ ന്താ ഒരു നിലെ എത്തിക്കണ്ടേ
അത് കുഞ്ഞു മക്കളാണോ
ഇല്ല ഡിഗ്രി കഴിഞ്ഞ് പിള്ളേരുണ്ട് പ്ലസ് ടു കഴിഞ്ഞാ കൊച്ചുണ്ട് ഇപ്പം ഒൻമ്പതി കഴിഞ്ഞാ പിള്ളേർ ഉണ്ട്‌
അതെയല്ലേ ഓ ഓ ഓ ഓ അങ്ങനൊക്കെ വരുമ്പോ പിള്ളേരുടെക്ക കാര്യം ബുദ്ധിമുട്ടാവും പിന്നെ സ്വന്തമായിട്ട് ജോലി ഉള്ളതോണ്ടെ പിന്നെ കൊഴപ്പയില്ല അറിയാവൂന്നോണ്ടെ അങ്ങനെ ഒരു തയ്യൽ അറിയാവുന്നൊണ്ട് ഹലോ
തയ്യൽ അറിയാവുന്നോണ്ട് കുഴപ്പമില്ല
ആഹ് അതെ അതെ മ് മ് ഇപ്പ പിന്നെ എന്നും ജോലിക്ക് പോകുന്നില്ലായിരിക്കും അല്ലെ ഹസ്ബൻഡ്
ഹസ്ബാൻഡ് ജോലികൊന്നും പോ പോണില്ല ഇപ്പോ ന്തായാലും കിടത്തിതാ കയ്യ്ക്കു അപ്പിടിയും എന്നാ ഇതാവണം
ആഹ്
അങ്ങന കുടുംബം നമ്മളും നമ്മളെ സഹായി ചെയ്യൻ സഹായോക്കെ നമ്മള് ചെയ്തു കൊടുക്കും
അതെ അതെ അതെ നമ്മളിങ്ങാനെ കുടുംബ ആയിടട്ടോക്കെ ജീവിക്ക ഒരു പരിധിയില്ലേ നമ്മുക്കും ചെയ്യും പക്ഷെ അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാനും തോന്നൂല്ലാ
ആഹ് നമ്മള് ആഹ് തന്നെ നമ്മുക്ക് എങ്ങനെയാലും പിന്നെ ഇവിടെ അണ്ണച്ചറിയാണ്ട് ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലോക്കെ ഹെൽപ് ചെയ്യും
മ് മ്
എല്ലാകാര്യം എപ്പോഴും ചോദിച്ചു കൊണ്ടു പോകൻ നമ്മക്കും പാടല്ലേ ഈ സഹോദരി കിടന്ന് ഇങ്ങനെ കഷ ഷ്ടാപെടുമ്പോ നമ്മള് കൂടെ പിറപ്പ് ബന്ധം എന്തായാലും നമ്മൾ നിലനിറുത്തുവല്ലോ അങ്ങനെ എന്നാലും മച്ചാനും നല്ല സ്നേഹട്ടോ എന്ത് കാര്യത്തിനും നമ്മളെ വിളിക്കുകയും പിറകുവേം അങ്ങനെയൊക്കെ ചെയ്യും എങ്ങോട്ടിലും പോകുവാണെങ്കിലും എന്നെ എന്നെ വിളിക്കും വന്നോണ്ടോന്ന് ചോദിച്ചു വിളിക്കും ആദ്യം തന്നെ
ആഹ് ആഹ് അതെ അതെ എന്നാന്ന് പറഞ്ഞ നമ്മുടെ കൂടെപ്പിറപ്പ് നമ്മുടെ കൂടെപ്പിറപ്പ് തന്നെയല്ലേ അവർക് വരും വല്ലായ്മ വരുമ്പോൾ നമ്മളല്ലേ ഉള്ളൂ അല്ലെ സഹായിക്കാനൊക്കെ
കൊണ്ടുവരാൻ പോയിച് വരാവോന് ചോദിച്ചു അപ്പം മക്കൾക്ക് ആയാലും നാല് മണിക്ക്ന്തെങ്കിലൊക്കെ വേണ്ടേ
ആഹ് അതെ അതെ അതെ അതെ അവരും ഇങ്ങനെ വലുതായി കഴിയുമ്പോ അവർക്കും വയറെ നിറച്ച ആഹാരൊക്കെ കൊടു ക്കാൻ നമ്മടുത്ത് വേണ്ട
ആഹ് അല്ലേത്തനെ ആമക്കൾക്ക് അങ്ങനെ ഭക്ഷണം വേണ്ട കിടന്ന് ഉറക്കവും പറക്കവുംക്കെയാ കൂടുതലും ര രണ്ടാമത്തെന്ന് എന്റെ വീട്ടിലാ പോയി നിക്കണത്
ഓ ഓ ഓ ആഹ്
മൂത്തൻ ആഹ് ആദ്യം അപ്പൊ നിന്നു അപ്പൊ അവനക്ക് അവിടെവച്ച് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി അങ്ങനെ അവൻ
പിന്നെ കൊറച്ച് നാൾ അവിടെന്ന് പഠിച്ചു അവിടെന്ന് പഠിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നു
ഉം ഉം ഉം അതെ അതെ
ഇളയവനായാലും സാധ ഗവൺമെന്റ് സ്കൂളിലാ പഠിക്കണ
ആ ആ ഹ
ഇല്ലായിരുന്നു അല്ല ഇവിടെയായിരുന്നു പഠിചച്ചോണ്ടിരുന്നത് ഇംഗ്ലീഷ് സി ബി എസ് ഇ ആയിരുന്നു ഇപ്പം പ പ ഠിത്തോന്നും ഇല്ലാത്തൊണ്ട്
അതെ അതെ ആഹ് ആഹ് അല്ലാ സി ബി എസ് ക്ക് പഠിപ്പിക്കാന്ന് പറയുമ്പ ഭയങ്കര പൈസ വേണ്ടേ
ആ ഭയങ്കര പൈസ വേണം ചെറുപ്പത്തിനെ കിട്ടു പിന്നെ ചെറുപ്പത്തിലേ വിട്ടു പിന്നെ ഇങ്ങനെയൊക്കെ സംഭവം വന്നപ്പോ പിന്നെ പൈസ മറിക്കാൻ കൈയിൽ പൈസ ഇല്ലാ ത്തോണ്ട് ഇങ്ങനെ ഇപ്പ ഇപ്പം തയ്യൽ കൊണ്ട് പിന്നെ ജീവിക്കുന്നു തുണി എടുക്കാനൊക്കെ ആ നൈറ്റ് പീസ് എടുക്കാനൊക്കെ ഞാൻ കൂടെ പോകും വിളിക്കൂന്നൊ ബാ വന്ന് സെലക്ട് ചെയ്യാനെ
പിന്നെ എനിക്ക് തോന്നുന്ന തയ്യലൊക്കെ ഒരുവിധം അറി നമുക്കൊരു ഒരു നല്ലോണക്കേ കിട്ടുവാണെങ്കിൽ തയ്ക്കാനൊക്കെ കിട്ടുവാണെങ്കിൽ എങ്ങനെലുക്കെ അങ്ങ് കഴിയാം
ആ ഇപ്പം തയിക്കാൻ സമ്മയം കിട്ടൂല്ല അവക്ക് തയി ഉറക്കം ശരിയാവുല്ലാനെ ഈ രാത്രി എല്ലാരും തയ്ക്കാൻ വരുമ്പോ ഒന്നിച്ച് വരും ഒരേ കല്യാണ സീസന്റെ വരുമ്പോ ഒന്നിച്ച് വരും വന്നിട്ട് അവള് ഉറ ഉറങ്ങാതിരുന്ന് അവള് പകലൊക്കെ ചെലപ്പൊക്കൊ ഉറങ്ങണത് രാത്രി തയ്ച്ച് തീർത്ത് ഇരിക്കുമ്പോ തയ്ച്ചങ്ങ് തീർക്കൂല്ലോ നമ്മള് ഒരു ജോലി ചെയ്ത് തീർക്കാണ്ടെങ്കിൽ തീർക്കൂല എന്നി ട്ട് ഇപ്പൊ ഞാൻ രാവിലെ വിളിച്ചപ്പോ ഉറങ്ങുവാന്ന് പറഞ്ഞ്
ആ വീട്ടിൽ ഇരുന്ന് തന്നെയാണോ ചെയ്യുന്നേ
വീടുണ്ട് വരുന്ന നേര മുമ്പ്ൽ കടയും ഉണ്ട് അവക്ക്
ആ ഹ ആ ആ ആ ആ
അപ്പൊ അവിടെ ഇന്ന് തന്നെ ചെയ്യ ആൾക്കാര് അവിടെ തന്നെ കൊണ്ടരും പിന്നെ എല്ലാവർക്കും തന്നെ അറിയാം അവിടെ ഉള്ളവർക്കെല്ലാം അറിയന്നണ്ട് കൂടുതലും തയ്യല് വരും അവിടെ ആൾക്കാര് ആഹ് ഇങ്ങനെ എല്ലാരായിട്ടും പരിജ മിണ്ടിക്കൊണ ആള് അല്ലാരുന്നോ അപ്പോ ഇങ്ങനെ ഒരു ചീത്ത സ്വഭാവം ഒന്നും ഇല്ലാതെ നല്ലൊരു വ്യക്തിയായൊണ്ട് ആൾക്കാര് അങ്ങനെ അതില് കൊറെ ആൾക്കാർ സഹായള് ഒത്തിരി ചെയ്തുട്ടാ ആദ്യ സംഭവത്ത് സംഭവ സമയത്ത് അങ്ങനെ
അങ്ങനെസകായിക്ക നല്ല മനസ്സുള്ളവരുണ്ട്
ആഹ്
ഉം
എല്ലാരും കൊടുത്തു ഇപ്പ ആരു അങ്ങനെ കൊടുക്കാല്യ ഇപ്പൊ തന്നെ ഉന്തണ്ടെഎല്ലാം
ആഹ് ഒരു പരിധി വരെ നമ്മളെ സഹായി ചത്കഴിയുമ്പം പിന്നെ നമ്മള്ന്നെ എല്ലാചെയ്യണം അതെ ഉം
ഇ എറങ്ങ പറഞ്ഞോണ്ടിരിക്ക്ണ് എന്തെങ്കിലുക്കെ ജോലി കണ്ടുപിടിക്കന്നിട്ട് അത്ചെയ്യ് ഇത്ചെയ്യ്ന്നൊക്കെ പറയന്ന്ണ്ട്
അഹ് അഹ് ആഹ് അല്ല വല്യകട ഇങ്ങനെട്ട് സ്വന്തയിട്ട് കടയെങ്ങണ ഇട്ടാലോ മറ്റേ നോർമല് കടയൊക്കെ പച്ചക്ക് എന്ത്വാ
അങ്ങനെ അങ്ങനെ ആദ്യം ഇട്ട് ഇരുന്ന്നടന്നിര്ന്ന് ഇപ്പം ഇര്ന്ന് രുന്ന് മട് തൂന്നും പറഞ്ഞാണ് ഇങ്ങനത്തെ പണിലേക്ക്എറങ്ങിയത് അങ്ങനെ ഇര് ന്ന് ചെറുപ്പം മുലെ അവര് എന്താ ചെറുപ്പത്തിലെന്നെ അവര്ക്ക് സ്വന്തയിട്ട് കടയുണ്ടായിര്ന്ന് അപ്പൊ ആഹ് കട ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് മടുത്തുന്നും പറഞ്ഞ് ഇറങ്ങിയതങ്ങനെ
ഓഹോ അന്നേരം കടയിട്ടപ്പം കടച്ചോടൊക്കെ ഉണ്ടായിരുന്നോ
വ്ടോക്കും അത്യാവശ്യാനൽ കൂട്ചെയ്യും ഈ കടവാ പോണേല്ലെ
ആഹ് നമ്മുടെ നാട്ടികടയിട്ടാ ഇതാണ് പ്രശ്നം. സ്വന്തം നാട്ടീ കടയിട്ടാൽ ഇതാണ് പ്രശ്നം.
ഒന്ന് ചോദിച്ച് രണ്ടാത് ചോദിച്ച ചോദിച്ചേയ്നാ പിന്നെ അവര് പിന്നെ സധനം മേടിക്കാൻ വരില്ല.
ആഹ് അതു തന്നെ ന്ന ടൗൺ ഏരിയ ലൊക്കെ ആയിക്കോട്ടെ ടൗണേരിയലൊക്കെ നട ന്നോരാണെങ്കി ചോയ്ച്ചാ കൊടുത്തല്ലേ പറ്റു അങ്ങനെ കടം പറഞ്ഞിട്ടു വെരാൻ പറ്റൂലല്ലോ അതാണ് നമ്മുടെ നാട്ടിൽ ക കച്ചോടം ചെയ്താലുള്ള പ്രശ് ന്നിന്റെ എന്റെ പ അ പ അച്ഛനിതുപോലെ എന്നാ സ്വന്തം നാട്ടിൽ തന്നെ കച്ചോടം ചെയ്യുന്നേ പക്ഷേ അത് ഇതുപോലെതന്നെ കടവൊക്കെ വന്ന് പിന്നെ ഒന്ന് ഒരു പ്രാവ്യം കടം കൊടുത്ത് രണ്ട പ്രാവ്യം കൊടുത്ത് മൂന്നാമത്തെ പ്ര പക്ഷേ കൊടുത്തതിന്റെ പൈസ തിരിച്ചൊയ്ച്ചാൽ പിന്നെ ബുദ്ധിമുട്ടായി.
ആഹ് അതെന്നെ ആഹ് അങ്ങനെ ചോയ്ക്കും പിന്നെ അവര് പിന്നെ അടുത്ത പ്രാവശ്യം പൈസയും കൊണ്ടപ്പറത്തെ കടേ പോയ് മേടിക്കും. അങ്ങനേയുണ്ടല്ലോ ആൾക്കാര് അപ്പൊ അവർക്ക് പൈസ ഉണ്ട എല്ലാം ഉണ്ടാവും
ആഹ ആഹ് അത് തന്നെ അത് തന്നെ നമ്മള് ഇവിടുന്ന് മേടിക്കുമ്പോഴാണ് പൈസയില്ലാത്ത അപ്പുറത്ത് പോയിട്ട് റൊക്കം പൈസ കൊടുത്തിട്ട് മേടിക്കും ഉം എല്ലാട്ത്തും ഇതൊക്കെ തന്നെ അവടെ അടുത്ത് മാത്രൊന്നുമല്ല പിന്നെ ചിലവരെ സാഹചര്യം അനുസരിച്ച് ചെയ്യുന്നവരുണ്ട് ചെല നമ്മൾ അങ്ങനെ അതൊണ്ട് ജീവിക്കുന്നവരാെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ
എ പരി കൂട ആ
ചെയ്യും പക്ഷെങ്കി ഭൂരി ഭാഗം പേരും ഇതൊക്കെ തന്നെ അവസ്ഥ ഒന്നും രണ്ടും കടമ മേടി പിന്നെ പി പരമാവധി എന്താണ വെച്ചാൽ ആദ്യമേ കടം കൊടുക്കാതങ്ങ് പോണം
ആ
പിന്നെ ഈ സ്വന്തം നാട്ടില് കച്ചവട ഇട്ട ഇതാ പ്രശ്ന കടം കൊടുക്കാതിരിക്കാൻ പറ്റൂല
ആ അറിയുമ്പോ തരുവന്ന് ഓർത്ത് നമ്മള് കടം കൊടുക്കും
ആ അതെ അതെ അതെ അതെ അതാണ് പ്രശ്നം എല്ലാടത്തും ഉള്ളൊക്കെ തന്നെ ഉം ഉം പിന്നെ വേറെ
പി ഉച്ചത്തെക്കെുള്ള ചോറും കറിയൊക്കെ ആയിരിക്കണേണ
ഒറ്റ വെപ്പ തന്നെ എത്രാവശ്യം അല്ലെങ്കി ഗ്യാസിന്റെല്ല വിലയില്ലേ അവിടെനെ ഒറ്റ പ്രാവശ്യം വെപ്പ് ആ നമുക്ക ഗ്യാസ് എല്ലാം ചെയ്യുന്നേ ഞാൻ പിന്നെ കറണ്ടടുപ്പ് ഉപയോഗിക്കും
മ് കരണ്ട് കണ് കര്ണ്ടടുപ്പൊന്നുല്ലാ കര്ണ്ടടു കരണ്ടടുപ്പില്ല്യാ കാര്നം
ആ ആ പക്ഷെ ഒരു കണക്ക്‌ അതാ നല്ലേ പക്ഷെങ്കിണ്ടല്ലോലമ്ക്കില്ലാത്തൊണ്ട് അതല്ലെ ചെയ്തല്ലേ പറ്റൂ മ് മ് മം ആ ഇപ്രാവശ്യം വയങ്കരമായിട്ട് കര്ണ്ട് ചാർജ് കേറിയ ആയിരത്തി രണ്ടായിരം രൂപക്കടുത്തായി
ആറായിരം രൂപ ആയി അയ്യായ്രത്തി അർനൂറ്റയ്മ്പ് ഇരുവ്
ഓ ഇതിപ്പോ വേനൽക്കാലത്തെ എല്ലം വയങ്കരായിട്ടുപയോഗിച്ചില്ലെ അയ്ന്റെ യാണ് ഭയങ്കര ചൂടല്ലേയ്ര്ന്ന ഇപ്രാവശ്യം
എല്ലാ റൂമിലും ഫാനിട്ട നിർത്തൂല ന്ന് ഫാനൊക്കെങ്ങനെ കറങ്ങും
ആ അതെ അതെ അതെ അതെ മ് ഓക്കേന്നാ ശരിന്നാ ആ ഓക്കെ ശരി